കേക്ക്ണാ
ആ പറ ഓ നല്ല വിഷേ ഷം കൊയപ്പൊന്നൂല്ല്യ ഓ സുഖം നിന ക്കോ ആ സുഖം നെനക്കോ സുഖാടീ
സുകന്ന്ലാ ഹ് ഹേ നോർമലി ഒരാള് എന്താ വിശേഷം ചോയ്ച്ച ഞാൻ പറയും നല്ല വിശേഷം കൊഴപ്പാെന്നുല്ലാ പറയും നീയായത്കൊണ്ട് ഞാൻ സത്യം പറയാ സുഖൊന്നുല്ല ഹാപ്പിയാണോ ചോയ്ച്ചാ ഹാപ്പിയാണ് ഫുള്ളായ്ട്ട് പറയാൻ പറ്റു
എന്ത് പറ്റി എന്തേം പ്രശ്നണ്ടാ
ഫാമിലിയില് കൊർച്ച് ഇഷ്യൂണ്ട് റൂമ് ല് കൊർച്ച് ഇഷ്യൂണ്ട് കോളേജില് കൊർച്ച് ഇഷ്യൂണ്ട് അ ത്തില് ഓക്കെയല്ല
ഏ എന്താ പറ്റിയേ കോളേജിലെന്താ പ്രശ്നം
കോളേജില് ഏ ഏ ഇപ്പം ഞാനേതാ പറയണ്ട്‌ ഫാമിലി ഇഷ്യൂ അതങ്ങനെ സാേൾവാവ്ന്ന് വിചാരിക്ക്ണ് അതങ്ങനെ ഉം ഫാമിലിത്തെ ഇഷ്യൂ സോൾവാവും
കോളേജിലും റൂമിലും എന്താ പ്രശ്നം കോളേജിലും റൂമിലും
എന്നാച്ച്ഞ്ഞയ്ഞ്ഞാലെയ് ഏ ഞാനിവ്ടെ വന്ന സമയത്ത് ഇവ്ടെ മലയാളീസ് മലയാളീസിനെ ഞാൻ ക കണ്ട് ഒരു കുട്ടിനെ കണ്ട് അതായത് ആ കുട്ടി എന്റെ ഒപ്പം പത്ത് വരെ ഒരുമിച്ചാ പഠിച്ചേ വേണ്ടാ പത്ത് വരെന്ന് പറയ്മ്പോ ആ പത്ത് വരെ ഒരുമിച്ച് പഠിച്ചാന്ന് എട്ടാം ക്ലാസ്സിൽ നല്ല കമ്പനിന്ന ഹലോ അത് കഴിഞ്ഞിട്ട് എട്ടാം ക്ലാസ് മുതൽ എട്ട് ഒമ്പത് പത്തമ്മളൊക്കെ നല്ല കമ്പനിയായിരുന്നുട്ടാ ഏ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് പത്താം ക്ലാസ്സില് കഴിഞ് അലോട്ട്മെന്റില് വേറെ അവള്ക്ക് വേറെ സ്കൂള എനിക്ക് വേറെ സ്കൂളായിരുന്നു അങ്ങ് അങ്ങനെ അവള് വേറെ സ്കൂളിലും പോയി ഞാ വേറെ സ്കൂളും പോയി അതിന്റെ ഒര് ഒരു പ്രാവിശ്യം ബസ്സിൽ മുമ്പിവളെ കൺ കണ്ടപ്പോ ഇവളെയിട്ടിരുന്ന് സംസാരിച്ചിട്ടാ പക്ഷെ ഇവളെ കോടാക്ട് നമ്പറും കാര്യങ്ങളൊന്നും ഇല്ല ഇന്റയിൽ അതയിഞ്ഞിട്ട് ഇപ്പ ഞാൻ കോളേജിൽ ചേർന്ന സമയത്ത് ഈ ഞാൻ അറിയണത് ഞാനവിടെവിടെ ഈ പറഞ്ഞ കോളേജിൽ ഞാൻ അഡ്മിഷൻ എടുത്തന് ശേഷം എന്റെ കസിൻണ്ട് കസിന്റെ ഉപ്പാടൊരു കസിനാണ് ഇവള് അപ്പൊ ഞാൻ അഡ്മിഷടു തന്നെ ഉം അവരുടെ അവര്മ്മല എന്തോ റിലേഷനാ പോരാതയിൻ അവര് വീടിനടുത്താ അങ്ങനെ അപ്പോ അവിടെ അപ്പ ഉമ്മാക്ക് സമാധാന ഒരാളുണ്ടല്ലോ മലയാളി ഒരു കു ട്ടിണ്ടല്ലോ പ്പോമ്മക്ക് വേറെ മലയാളീസിനൊന്നും പരിചയല്ലട്ട അപ്പൊ ഇവിടെ വന്നിട്ട് സെറ്റാകും ഇവിടെ എന്തായാലും മലയാളീസ്ണ്ട് വന്ന് സെറ്റ് ആവാനുള്ളൊരു മൈൻഡില ആവാ അങ്ങനെ ഇവിടെ വന്നട്ട് അപ്പോ ഇവള് പോരുമ്പോഴൊക്കെ അവര് വിളിച്ച കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോമ്മാക് സമാധാനായി പോവാനും വരാനൊക്കെ ഒരു ആളായല്ലോ എത്ര ദൂര അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആഹ അങ്ങനെ ഇരിക്കണ സമയത്ത് ഏ ഇവള് വന്നത് നേരത്തെ രാവിലെ ആഹ ഹെല്ലോ
കേക്കണില്ലടി ഇല്ല കട്ടായി കട്ടായി ആഹ് അപ്പൊ കേ ആഹ കേക്കന് കേക്ക കേക്കന്
അങ്ങനെ എനിക്ക് ഈ ഒമ്പത് കൊണ്ട് പരിപാടിക്ക് അറ്റൻ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ രാവിലെ നേരത്തെ എത്രോ എത്രോ എ സ്റ്റാർട്ടിംഗ ബസ് ഏതാണ് ആ ബസ്സില് ഞാൻ വന്ന ആ ഒമ്പത് മണിടെ പരിപാടിക്ക് അറ്റൻ്റ് റ്റിയില്ല ഹലോ? ഇപ്പൊ കേക്കണ്ട
ഹലോ
ഏ
ക്കണില്ല നീ ഒന്ന് റേഞ്ച്ള്ള സ്ഥലത്ത് പോയിനിന്നോക്ക്
എന്നടി ആ പറയി
അപ്പൊ ഈ കൊമ്പം കൊണ്ട് പരിപാടി ഓക്കെ അറ്റൻ്റിയാൻ പ ലറ്റ് ഞാനും എന്റെ ഉമ്മയും അമ്മയും കൂടിട്ടാ വന്നിട്ടാ നമ്മള ഇവിടെ ബ സ്റ്റാൻഡില് ഈ നാട്ടിലത്തെ ബസ് സ്റ്റാൻഡില് വന്നന്ന് ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിച്ച് പിന്നെ ഇവിടെ ഉള്ള ബെഡ് ബെഡ് ബക്കറ്റ് കപ്പ ഒക്കെ വാങ്ങി നമ്മള ഇങ്ങട്ട ഇവിടെ എടുത്തന്ന് ഷോപ്പിന്ന് വാങ്ങിട്ട് നമ്മള് വന്ന് ഹ അത് കുടിച്ചിട്ട് വന്ന് ഐറ്റ കോമഡി ആ അങ്ങന പിടിച്ച് വന്നപ്പോ ഇന്നും ഇവിടെ പറുന്ന പരിപാടി സ്റ്റാർട്ട ചെയ് നിങ്ങളവിടെ പോയി ന്ന് പറഞ്ഞ അപ്പോ ഇവളും ഞാനും ഒരു റൂമിൽ നിക്കാന്നാ പറഞ്ഞട്ടുണ്ടായിരുന്നിട്ട സമാധാനറു അമ്മ ഹോസ്റ്റലോത പ എനിക്ക് ഈ തമിഴ് ഭാഷ അറിയില്ല. അതാണ് എന്റെ പ്രശ്നം പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് അറിയാം ഇംഗ്ലീഷ് നന്നായിട്ട് അറിയ പക്ഷേ തമിഴറിയില്ല അങ്ങനെ ഇവിടെ ഞാൻ റൂമില് നിക്കാൻ വേണ്ടി നിന്നപ്പത്തിനും പിന്നെ പെട്ടെന്ന് ഏഹ് ഇവള് കാല് മാറി ഇവള് പറഞ്ഞു ഏ ഇവള് വേറെ റൂമിൽ അവള് ആ ആ അവളെ റൂമ് ഫില്ലായിന്ന് പറഞ്ഞു
ആഹ്
അങ്ങനെ ഇവള് ആ റൂമില് പോയി എനിക്കാണെങ്കില് എനിക്കാണെങ്കില് വേറെ റൂമിൽ കിട്ടീത് എന്റെ റൂമിൽ ഞാന് ബാഗ് വെച്ച് നോക്കുമ്പോ അവിടെ ഫുള്ള് എനിക്ക് ആ സാധനങ്ങൾ കണ്ടപ്പോ മനസ്സിലായി മലയാളീസല്ല എന്റെ കട്ടിൽമേലെ ഞാൻ ബാഗ് വെച്ചപ്പോ അവിടെ വേറെ ആൾക്കാരുണ്ട് പക്ഷെ അത് മലയാളീസ് അല്ല ആഹ് അപ്പൊ ഞൻ എന്താ ചെയ്തേ അങ്ങനെ ഞാൻ അപ്പുറത്തെ റൂമിൽ പോയി നോ- വേറെ ആ ഫ്ലോറിലൊന്നും ആരെയും കാണുന്നില്ല അങ്ങനെ അപ്പുറത്തെ റൂമില് പോയി നോക്കിട്ടാ അപ്പുറത്തെ റൂമിൽ നോക്കുമ്പോൾ അപ്പുറത്തെ റൂമിലൊരു കുട്ടി ഇരിക്കണ് ഒരു മൂന്നാ കുട്ടി ആദ്യം ഒരു കുട്ടിയെ കണ്ടു പിന്നെ ഒരു മൂന്നാല് കുട്ടികളക്കെ ഇരിക്കു ണ്ട് അങ്ങനെ ഞാനി സംസാരി എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തമിഴ് അറിയില്ല അപ്പൊ ഞാന് മലയാളം പിന്നെ അറിയണ തമിഴും ആ പിന്നെ ഇംഗ്ലീഷൊക്കെ വെച്ചിട്ട് ഇവര് ഇംഗ്ലീഷ് അങ്ങനെ എനിക്ക് ഇവര് പറയണ കാര്യത്തിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി
ആഹ്
ഒപ്പിച്ചൊപ്പിച്ച് പറയാൻ കിട്ടി
ആടീ
ചെയ്ത് ഇത് അവരുവായിട്ട് സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ചിട്ട് ഒരു കുട്ടിയെ വീട്ടിലൊക്കെ വിളിച്ചിണ്ട് ആ കുട്ടീനെ വീ വീട്ടില് വീഡിയോ കോൾ ചെയ്ത് അങ്ങനെ ഞൻ ആ കുട്ടിയുടെ വീട്ടിലുള്ള ആൾക്കാരായിട്ട് ആഹ് അവള്ടെ വല്ല്യമ്മ അവര് അവര് ഉം അവരൊക്കെയായിട്ട് സംസാരിച്ച് അപ്പൊ എനിക്ക് എനിക്കൊരു കുറച്ച് ധൈര്യം വന്നൂട്ടോ ഓക്കെ ഇവര് റൂമിലെ കുട്ടികളെങ്ങനാന്ന് നിങ്ങക്കറിയില്ല പക്ഷെ തിമിഴമാര് വലിയ സീനൊന്നുമില്ല നല്ല അപ്പുറത്ത് ആഹ് അപ്പുറത്തെ റൂമില് പോയി കഴിഞ്ഞാല് ആ അപ്പം ഇന്റെ റൂമിലിപ്പൊ നാല് കുട്ടികള് കിട്ടില്ല റൂമിൽ പോയി ഞാന് കുട്ടികളത്തല്ലോ അങ്ങനെ ഞാന് ആക്കാന്ന് വെച്ചട്ടാ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ പൊറത്തേക്കിറങ്ങി പുറത്തേക്കിറങ്ങിയപ്പോ നഴ്സിങ്ങത്തെ കുറച്ച് ചേച്ചിമാരെ കണ്ടിട്ടോ വേറെ ഡിപ്പാർട്ട്മെന്റിത്തെ ചേച്ചിമാരാ അവര് മലയാളിസാ എനിക്ക് കുറച്ചൊരു സമാധാനം ഞാൻ അവരായിട്ട് സംസാരിച്ച് ആ സംസാരിച്ച് കമ്പനിയായി അപ്പൊ അവരോട് ഞാൻ ഫുഡ് എങ്ങനെയാന്ന്‌ ചോദിച്ചപ്പോ അവര് പറഞ്ഞെ ഫുഡ് ഫുഡ് നീ കഴി ചോക്ക് എന്നാല്ലേ നിനക്ക് അറിയാൻ പറ്റുള്ളോ അങ്ങനെ പറഞ്ഞി ഞാൻ ചോദിച്ചു ഞാനിങ്ങനെ ചോദിക്കാൻ കാരണം എന്താന്ന്‌ വെച്ച് കഴിഞ്ഞാല് എന്റെ താത്താടെ താത്താടെ ഹോസ്റ്റലിലേ ഫുഡിങ് ലിമിറ്റ് ഉണ്ടായിന്ന് അവിടെ എല്ലാ ഫുഡും തരും ചിക്കനും മറ്റേ ബീഫ് മുട്ട മീനൊ ണൊക്കെണ്ട് പക്ഷെ ഈ ചപ്പാത്തി എന്ത് സാധനാണേലും അവിടെ ലിമിറ്റ് ഉണ്ട് രണ്ട് ചപ്പാത്തിയേ കിട്ടുള്ളൂ അപ്പൊ രാത്രി ഏഴ് മണിക്ക് പോയിട്ട് രണ്ട് ച പ്പാത്തി തിന്നാ പിന്നെ നമ്മള് ആ വിശക്കും പിന്നെ നമ്മൾ ഇവര് ഈ ഒരു പരിപ്
ആഹ്
അപ്പ അതുവരേയും ഇവരെ വിശപ്പ് സഹിച്ചിരിക്ക അപ്പൊ നമ്മള് അപ്പൊ ഇരട്ടി ചെലവാണ് കഴിക്കണ ഫുഡ് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് ആയിരിക്കും പക്ഷെ ഇതാണ് പ്രശ്നം ഉ അവിടെ എങ്ങനെയ വെച്ച കഴിഞ്ഞാൽ രാവിലെ കേരളത്തിലാട്ടാ രാവിലെ ഈ പുട്ട് ദോശ ചപ്പാത്തി അങ്ങനെ നമ്മളെ ണ്ടാക്കുന്ന എല്ലാ സാധനങ്ങള ഉണ്ടാവും ഉച്ചക്കും നമ്മള ചോറ് ആ നോണായിട്ടുള്ളവർക്ക് നോൺ ഇട നോണ് ള്ള ദിവസം ഏ് ഇപ്പൊ മീൻ പിടിച്ചതുണ്ടെങ്കില് വെജ് കുട്ടികൾക്ക് വേണ്ടിട്ട് കോളിഫ്ലവർ വെച്ചതോ അങ്ങനെ എന്തേലും പനീർൊന്നും ഉണ്ടാവില്ല കോളിഫ്ലവർ വെച്ച് അങ്ങനെ എന്തേലും ഉണ്ടാവും ഇപ്പൊ മുട്ട പൊരിച്ചതുണ്ടെങ്കിൽ ആ വജ വജ്ജിലുള്ള കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും വിളിച്ചുണ്ടാവും അപ്പൊ ഈ നോണ് കഴിക്കണ ആൾക്കാർക്ക് രണ്ടും നിക്ക നോക്കി ക്ക പക്ഷെ ലിമിറ്റണ്ട് അപ്പൊ ഒരു മീൻപിച്ചോക്കെ കിട്ടുള്ള മീൻ പിച്ചോക്കെൊ എല്ലാരും പോ കുറേ എടുക്കൂലെ അ പിന്നെ ബാക്കിള്ളോർക്ക് ഒരു ഒരുപളും പറ്റാല ചെയ്യാം അപ്പൊ അതിന പിന്നെ വൈകുന്നേരം ഇവർക്ക് ഓപ്ഷൻസ് ഉണ്ട് ചായന്റെ കൂടെ സമൂസ ഏഹ കാട് ലൈറ്റ് ഓരോ ഭാജിയ ക അങ്ങനെ ഓരോ ദിവസം ഓരോ സാധനങ്ങളാ ഓരോ ദിവസം ഓരോ സാധനല്ല ചെല ദിവസം രണ്ട് സാനങ്ങള് ചെലദീസം ഒരുസാനങ്ങള്-
ആഹ്
അപ്പ മ്മക്ക് ഓപ്ഷണ്ട് താത്തെ
ആഹ് എവടെ ആഹ്
അവടെ ഒരു സ്ഥലത്ത് അങ്ങനെ ഏഹ് ഇവള് ഇങ്ങനെ കയ്ക്കും അപ്പൊ ഇന്റെ മൈഡിൽ ആ ഒരു പേടിയാ ഇനി ഇപ്പൊ ലിമിറ്റിണ്ടാവോ അപ്പൊ ആ ലിമിറ്റ്- താക്കണ്ടേ എന്നുള്ളൊരു ആഹ് ആ ഒരിത്ണ്ടായിന്ന് പക്ഷെ അവിടയീ ഞാൻ പറഞ്ഞിലെ മുട്ട അവര് കോഴിമുട്ട അവര് ചിക്കിട്ടൊക്കെ തരും ആഹ് കോഴിമുട്ട ചിക്കി തരും ചിക്കൻ പൊരിച്ച് തരും പിന്നെ എടക്ക് ബിരിയാണി, ഫ്രൈഡേ റൈസ്, ചിക്കൻ ബിരിയാണി. നല്ല ഷെഫ് ആയിനി ട്ടോ ഇവിടെന്താ കൊയ്പ്പന്ന് ച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഈ ചേച്ചി ഇങ്ങാണ്ട് ചോയ്ച്ചു ഈ ചേച്ചിമാര് പറഞ്ഞു
ഞാൻ കഴിച്ചോക്കാവേണ്ടി ഞാന് ഇന്റെ ഉമ്മപ്പൂം എന്റുമ്മ പോവാന്നിക്ക ടൈമില് ഇവര് പറഞ്ഞ് ഈ ഫുഡ് കഴിച്ചോന്ന് റഞ്ഞെന്നോട് അങ്ങനെ ഞാനി ഫുഡ് കഴിച്ച വന്നേനേഷം ഞാൻ തമിഴകുട്ടികളോട് സംസാരിച്ചെ ഞാ പാത്രെട്ത്ത് പോയി ഞ ഒറ്റക്കല്ലേ എനിക്കാസമയത്ത് കമ്പനിക്ക് വേറ ആരുല്ലല്ലോ അങ്ങനെ ഞാൻ ഒറ്റക്ക് ഇരന്നിട്ട് ഞാന് ഏഹ് ഇത് കഴിച്ച് ചൊ ചോറ് ഇവിടത്തൊരു റേഷനരി പോലത്തൊരു ചോറും പിന്നെ സ എന്ത് കറിയനിക്കറിയില്ല ഒരു മഞ്ഞ കളറിലൊരു കറി തക്കാളിക്കിട്ടിട്ടുള്ള ഒരു കറി പിന്നെ പപ്പടം പപ്പടം മറ്റേ വട്ടത്തിലുള്ള പപ്പടം പപ്പടന്ന് പറയമ്പം ഇപ്പെന്താ വരാ മനസ്സിൽ വട്ടത്തിളിളല്ലേ പക്ഷെ വട്ടത്തിലപപ്പടല്ല കൊഴല് കൊഴല് പോലെ നമ്മള് ഫെയിംസ്ന്ന് പറയും നമ്മുടെ നാട്ടില് മ്മള് വാങ്ങിച്ചിട്ട് പൊരിക്കും ആഹ് ആകീട്ട് പൊരിച്ചു ണ്ടാക്കും
ആഹ്
ഈ ഫ്രെയ്മ്സും ചോറും ചോറും ഒക്കെ കൂടിട്ട് അതൊരു ടേസ്റ്റൊന്നും ഉണ്ടായിന്നല്ല പഷെ ഞാൻ ഒരു വിധാനേ കയിച്ച് എടി ഒരു മിനിറ്റിട്ടാ എനിക്കെ കൊറെ നേരായി ഒരു കോള് വരണെ
കോളാ ആ ശരി ശരി
ആഹ് ശരിയന്ന ആഹ് ശരി